ഹലോ പിന്നെ ഇത് ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്ത് നോക്കട്ടെ കട്ട് ട്ടോന്ന് നോക്കട്ടെ
ഹലോ
ഞാ സ്ക്രീ ഹലോ കേക്ക്ന്നില്ലയോ
ഹലോ
ഹലോ
ഹലോ
ഹലോ ഹലോ
ഹലോ
ഹലോ ഹലോ
ഹലോ
ഹലോ
കേക്കാം കേക്കാം നിനക്കേക്ക്ണോ അ അവ വയഗർ ഇഷ്യൂ അ ഇത
അല്ല ഞാ ചോയ്ച്ചേ ഈ ഫോണോഫായി പോയ കൊഴപ്പുണ്ടോന്ന് ചോയ്ച്ചി ഞാ ഫോണ് തൊടാതെ വെച്ചേക്കുവ
ആ ആ ഫോണോഫായ പ്രശനൊന്നുല്ല അല്ല അത് കട്ടാവാ ത്ര് ന്നാമതി ഫോൺ സ്ക്രീൻ ഓഫാ
സ്ക്രീന് എടയ്ക്ക് നോഫാ കാരണം ഇരിക്കുവാ
അ ആ അല്ല ഈ എനിപ്പ അങ്ങനായിരിക്കും എന്തോ ജയിച്ച തന്നെ ത് അടുത്ത സീലോട്ട് പോവാൻ വല്യ പാടാ
എന്തായാലും ഒന്നാലോയ്ക്കുമ്പം ഇനിയും ഇമ്പ്രൂവ് ചെയ്താലും ജയിക്കാന്നല്ലേള്ളൂ ആരോ ഈ പറയുന്ന കേട്ട് പോർച്ചുഗല് യൂറോപ്യൻ ടീംസായിട്ട കൊർച്ചൂടെ നല്ല രീതില് കളിക്ക്ന്നെ
അല്ല അതൊക്കെങ്ങനെ ന്ന് വെച്ചാ ഇവന്മാരൊക്കെ ഭയങ്കര ഫിസിക്കൽ ഗെയിമാ കളിക്കണെ ലാറ്റിൻ അമേരിക്ക മറ്റവന്മാര് കൊർച്ചൂടെ ബോള് വെച്ചുള്ള കളിയാ
പക്ഷെ ബോള് വെച്ചുള്ള കളിയും പോർച്ചുഗൽ അത്ര നല്ല രസൊന്നല്ല അല്ല ഈ ചെ ചെ പോർച്ചുഗലിന്റെ കളിയും ഈ ബോള് വെച്ചുള്ള കളിയിലും വല്യ നല്ല കളിയൊന്നവര് കളിക്കുന്നില്ല ക്വിക്ക് ട്രാൻസിഷനൊന്നും അങ്ങനെ ചെയ്യുന്നില്ല
ഇപ്പോഴങ്കി സാറ്റിസ്ഫൈഡല്ലേ
പിന്നെ എന്ത് കൊണ്ടായിരിക്കും നല്ല മിക്സൈലുണ്ടായിട്ടും കളി വെരാത്തെ കോച്ചിന്റെ
കളി വെരാത്തെ കോച്ചിന്റായിരിക്കും തും വേറെ
കോച്ചെന്തുവായിരിക്കും ഈ കളി കണ്ട്ട്ട് കോച്ച് എന്തുവായിരിക്കും ഇവരോട് പറയുന്നെ എന്ത് ചെയ്യാനായിരിക്കും കോച്ച്വർക്ക് ഉപദേശം കൊടുക്ക്‌ന്നെ
കോച്ചുദ്ദേശിക്കുന്നത് ഭയങ്കരെ എന്ത് പറയാന ബാലൻസ്ഡായിട്ടുള്ള കളിയാ പുള്ളി ഉദ്ദേശിക്കുന്ന് പുള്ളി റിസ്ക് എടുക്കത്തില്ല
ഓക്കെ ഓക്കെ ഓക്കെ അത് മാത്രല്ല മാച്ചില് ഓ ഈ സമനിലയായിട്ട് ഒരു കോച്ചിന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ അവ ചിലന്മാർ ഇവർക്ക് ജയിക്കണമന്നൊന്നും ഇല്ലാന്ന്
ബെൽജിയത്തിന്റെ അല്ലായിരുന്നോ ബെൽജിയത്തിന്റെ ബെൽജിയം ഒരു ട്രോഫി വരെ ബെൽജിയത്തിന്റെ ഏറ്റവും ടീമായിട്ട് പോയി അതാ എന്നിട്ടും ഒരു ഉദ്ദേശം എന്റായി മനസ്സിലായില്ല ശോകവാ വലിയ പ്രാക്ടീസും പരിപാടിയും ഒന്നും ഇല്ല പിന്നെ എന്തായിടുത്ത നമ്മക് പറയാൻ പറ്റോ ഇപ്പോ കളി കണ്ടാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ കിട്ടുന്നുണ്ടോ ഇങ്ങനെയാണോ
ട്രോഫി പക്ഷേ ഇദ്ദേഹം വന്നിട്ട് ഒരു നേഷൻസ് ലീഗല്ലേ അടിച്ചോളൂ
ആ ഒരു ഒരു ട്രോഫി എന്നിട്ട് ഇവ രണ്ടാളും പോയിരുന്നോ നാഷണൽ കോച്ച്മാർക്ക് ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല ട്രെയിനി
എടാ പക്ഷേ ഇന്നത്തെ കളിയിൽ പോർച്ചുഗലിന് ചാൻസ് കിട്ടിയോ അത് പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല ചാൻസക്കെ കിട്ടി അതൊക്കെ അടിച്ചാകുമോ
അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ലന്ന് വെച്ചാ അതൊക്കെ ഭയങ്കര റയർ ചാൻസ് അങ്ങാട്ടെ ഉണ്ടായിരുന്നു ഒരു ഗോൾ അടിക്കാൻ വേണ്ടീട്ട് ഒരു ചാൻസ്ന്ന് പറയാൻ അവന്മാര് ഉണ്ടാക്കിയേന് കൈയ്യും കണക്കും ഇല്ല ചുമ്മാ ചഷോട്ടോണററ്റും കളിയൊന്നും ഇല്ല ടാർഗറ്റും അടിയൊന്നും ഇല്ല ഇപ്പം അവസരം കിട്ടുന്നു കുറ ആലോചിച്ച് നോക്കിയെ നീ അർജന്റീനന്റെ കളി ഒന്ന്
ഒരു കാര്യമുണ്ടന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്മാർക്ക് ഇവന്മാരെ കളി കളിയൊക്കെ ഇവന്മാർ ഈ എല്ലാ മാച്ചും കഴിഞ്ഞിട്ട് ഇവന്മാർ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കല്ലവിടെ സ്വന്തം കളിയൊക്കെ
അങ്ങനെ ചെയ്യൂലെ എല്ലാരും മിക്കവരും
അല്ലെ അവന്മാര് അനലൈസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവന്മാർക്ക് മനസ്സിലാവാത്ത എന്താ ബാക്കിയീറ്റിങ്ങള കളിക്കുന്ന് അർജന്റീനയുടെ കളി കണ്ടോ നാല് പേർ ഇടയ്ക്കൂടെ ഒക്കെയാ അവന്മാര് പാസ് ചെയ്യുന്ന്
അതെ അതെ അത് ഞാന്.
അവര് മാക്സിമം നോക്കുന്നുഉണ്ടായിരിക്കും യമാലി ഇല്ല വാസ് വീണില്ല പോട്ടെ പിന്നെ അടുത്ത പിന്നെയ ട്രൈ ചെയ്യ അങ്ങനെ ട്രൈ ചെയ്ത കൊണ്ട്.
ടാ അർജന്റീനയുടെ കളി ഞാൻ ശ്രദ്ധിച്ച അര്ജന്റീന കളി അവമാർക്ക് ഒരു പേടി ഇല്ല ഗോൾ പോകുന്നതിനെ കുറിച്ച്.
ആ അങ്ങനെ കളിക്കണ്ട ജർമ്മനി അങ്ങനെല്ലേ കളിക്കുന്ന ഫോർവേഡ്ക്ലാസ്ക്കെ ഇട്ണ്ട് ഒന്
മെസ്സിക് മെസി മെസ്സീ ഇരുന്ന് ഒരുപാട് ഗോൾ പോയി ആകെ മുപ്പത് മിനിറ്റ് കളിച്ചത് നല്ല രീതിയിൽ ഗോൾ പോയി. പക്ഷെ മെസ്സിയൊക്കെ ഫുൾ കോൺഫിഡൻസ ആ ആ പന്ത് അങ്ങോട്ട് ഇടുന്നത് കിട്ടിയാ കിട്ടി പോയ പോയി.
ആങ്ങനെ കളിക്കണം റിസ്ക് എടുത്താലേ കളിയള്ള് റിസ്ക് എടുത്തിട്ടില്ലെ പിന്നെ എന്തതു ഫുട്ബോള്. . റിസ്കില്ല റിസ്കില്ല റിസ്കിടറ്റക്കാണെങ്കി തോൽക്കോ അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കണം റിസ്ക് എടുത്തിട്ട്ങ് തോക്കണം എന്നാലും വലിയ കുഴപ്പമില്ല.
പിന്നെ അർജന്റീന ഒരു ഒരു കാര്യം സ്കൂളന്ന് വച്ചാൽ അവന്മാര് ചുമ്മാന്ന് കയറി അറ്റാക്ക് ചെയ്തിട്ടണ്ട് അവമാര് ചാൻസ് ഓപ്പൺ ആവുന്നവര് വെയിറ്റ് ചെയും
അമാര് ഇതാണ കൂടുതലും മണ്ടച്ചുവാസക്ക ഇട്ടുള്ള ആളിയെ. മുഴലും ഗ്രൗണ്ട് ബോൾ ആണ ഗൗബോളും. ക്രോസും പരിപാടിയന്നുംമില്ല.
ഈ മറ്റേ ടീമിന്റെ പ്രഷറിന്ന് പെട്ടെന്ന്ലി വരുന്നുണ്ടോ. മറ്റേ ടീം അഗ്രസീവ് ആയിട്ട് ഏതെങ്കിലും ടീം പ്രഷർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അതിന് ഉരി വരും
അത്‌ അയാൾടെ അടിപൊളിയാ അതുകൊണ്ടാ ചോദിച്ചിട്ട് ഒന്നും തിരിഞ്ഞില്ല സിംപിൾ ആയിട്ടേ അർജുന്റിന ടെ അവസ്ഥ കണ്ടില്ലാരുന്നോ?
അതെ അതെ അതെ ഭയങ്കര ശോകമാരുന്നു ഞാൻ ഈ മറ്റേ രണ്ടായിരത്തി ആഹ് പതിനെട്ട് വേൾഡ് കപ്പില്ലേ എന്തൊരു ഓ പതിനെട്ട് വേൾഡ് കപ്പിൽ നല്ല ഓൾഡ് ടീം ആരുന്നു. യുസേജ് ഫസ്റ്റ്
കിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അടിച്ച് അല്ലാതെ കളിയും പരിപാടിയും ഉണ്ട്
രാരാ രാരാ
ആ പോർച്ചുഗലിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴാ ഇച്ചിരുടെ ടീമും കളിയൊക്കെ വന്നേ പോർച്ചുഗലിനെ അപേക്ഷിച്ചു നോക്കിയാൽ ഈ വർഷമാ ഏറ്റവും കൂടുതൽ നല്ലൊരു ടീം ഉള്ളത്.
ആഹ് അത് പോൺ ഇപ്പൊ എല്ലാ ഇപ്പോ മനസ്സിലായി ഓൺ പേപ്പറിലായി ടീം ടീമെന്നുള്ളത്
അതാ പേപ്പറിൽ മാത്രമേള്ളൂ ടീമെന്നു ഇപ്പം എല്ലാർക്കും മനസ്സിലായി.
മനസ്സിലായി അതെ അതെ
അല്ലാതെ പ്രത്യേകിച്ച് ഇവരെക്കൊണ്ട് ഗുണമൊന്നുമില്ലന്ന് പിടി കിട്ടി മൊത്തത്തില് ഇപ്പം എല്ലാരും
പക്ഷെ ഞാൻ ആലോചിക്കുന്നേ ഈ ഈ എന്തുകൊണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത് തുട
എന്താ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ എന്തുവാ പണ്ടാരം കേൾക്കാവോ? ഹലോ ഹലോ